ഹലോ
ആഹ് പറയടീ
എത്തെവാടീ
എടീ ഞാന് ക്ലാസ്സിനൊക്കെ പോയിട്ട് ഇവിടെ വന്നിരിക്കുവാ ഇങ്ങനെ ഇന്ന് ക്ലാ ആഹ് വീട്ട്- ട്ടി വന്ന് കാെറച്ച് നേരം മുമ്പാ വന്നെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു നീ എന്തെടുക്കുന്ന്
ഏ് ക്ലാസ്സ് എങ്ങനെ ഇണ്ടായിരുന്നു
ആഹ് പാടാടി പോയിട്ട് വര്ന്ന യാത്ര ഇച്ചിരി ദുര്തമാണ് ട്രെയിനിലല്ലേ പോകുന്നത് ആഹ് വന്നപ്പോ കാെഴഞങ്ങന ഇങ്ങനെ ഇച്ചിരി നേരം ഇരിക്കുവെ എന്ന് കുളിക്കയൊക്കെ വേണം
ചായ കുടിച്ചോ
ചായ അങ്ങനെ ഇവിടെ കുടിക്കത്തില്ലടീ ഇവ്ടെ ചായ ഇടത്തില്ല അങ്ങനെ ചായ രണ്ട് ഞാനും ചേട്ടനും കുടിക്കത്തില്ല
ഓഹ് അങ്ങനെ അതുകൊണ്ടിട്ടില്ല ആഹ് ഞാൻ കുട്ച്ചെടീ ഇൻക്ക് ചായ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല തല വേദന എടുക്കും
ഉം മോള് സ്കൂള്ന്ന് വന്നോ
ആഹ് വന്നടി ട്യൂഷന് പോയി
ആഹ്
ആഹ് മോനോ മോൻ വന്നില്ലേ
വന്നടി ഇതാ ഇവിടെ ഇരിക്കിന്ന് ഇവിടെ എ എന്റെടുത്ത് രിപ്പുണ്ട്
ട്യൂഷനൊന്നും പോത്തില്ലല്ലേ നീ നോക്ക് പഠിപ്പിക്കുവല്ലേ
ആടീ ഞാനായിരുന്നു അപ്പഴേ ഈ വർഷം എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെണ്ടെടി അപ്പം ഇച്ചിരി നമുക്കൊത്തിരി വർക്കും കാര്യവും ഒക്കെ ഉണ്ട് അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷോക്കെ ആ ലാസ്റ്റ് ഒക്കെ ആയ പ്പഴത്തേക്ക് ഇവനുവായിട്ട് മൊത്തത്തിലൊരു ഇതായിരുന്ന് എനിക്കും വർക്ക് ഇവനും എഴുതിപ്പിക്കണം അങ്ങനെ ഇപ്പ ഈ വർഷം ഒന്ന് ട്യൂഷൻ വെക്ക് ക്കാന്നും പറഞ്ഞ് അപ്പൊ നമ്മടെ വീടിനടുത്തൊന്നും ട്യൂഷ്നില്ല ഇച്ചിരി ദൂരോട്ടൊക്കെ പോണം അപ്പൊ സ്കൂള് വി ട്ട് വന്ന്ട്ട് കൊണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് പിന്നെയും കൊണ്ടാക്കണ്ടേ ദൂരോട്ടൊക്ക അപ്പൊ ഞാനൊരു കൊച്ചിനെ ഹോം ട്യൂഷ്നായിട്ട് വിളിപ്പിച്ച് ഇന്ന് വരുവാന്ന് പറഞ്ഞു വൈകീട്ട്
വീട്ടി വരുവല്ലേ
ആഹ് നമ്മടെ അപ്പറം ഉള്ളരു കൊച്ചു തന്നെ വീട്ടി വന്ന് എടുക്കാന്ന് പറഞ്ഞു അപ്പറ അല്ലടി ഉം അവിടെ ഒരു പാലവില്ലേ പാലത്തിന്റെ ഒക്ക അപ്പറത്ത്
ആഹ് ആഹ് ആഹ് ഇവിടെയും അട് ത്ത് പിള്ളോരൊന്നുവില്ല അപ്പൊ പിന്ന ദിയേ ട്യൂഷൻ എട്ക്കുന്ന ആരുയില്ല അങ്ങനെ പിന്നെ ആടെ മാമന്റെ മോള് വന്ന് എന്തുവാ അവർടെ ചിറ്റേടെ വീട്ടി വെച്ച് എടുക്കുന്നുണ്ട് അപ്പറത്തെ അപ്പൊ പോ ആഹ് പോകുമ്പോ വര് വരുമ്പോ ഇവള് വണ്ടീവന്ന് കൊണ്ടുപോകും കഴിയുമ്പോ ഇങ്ങോട്ട് കൊണ്ടാക്കും
ആഹ്
ആഹ് അങ്ങനെ പിന്നെ അവിടെ വിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ എത്ര വിളി ച്ചാലും വരത്തില്ല അപ്പൊ അവളാവുമ്പോ ഇരുന്ന് പഠിപ്പിക്കുവല്ലേ
ആഹ്
ന്നപ്പ അങ്ങനെ വിട്ട് കാെഴപ്പവില്ല പോവ്ന്ന്
ഉം ഉം
ഉം മഴയൊക്കെ എങ്ങെനുണ്ടടീ അവടെ മഴയുണ്ടോ
ഇന്ന് നല്ല മഴയായിരുന്നടീ രാവിലെ എഴുന്നേറ്റ സമയം തൊട്ടേ മഴ ഞാനങ്ങോട്ടൊക്കെ പോകുന്നതക്ക് നല്ല മഴയായിര്ന്നു
ഇവിടെയും ഭയങ്കര മഴയടീ എന്ത് ചെയ്യാ രാവിലെ തൊട്ടേ കൂരി ഇരുട്ടും എല്ലാവായിട്ട് കിടക്കുന്നു കാറ്റിപ്പം ഭയങ്കരാ
ആഹ് ആഹ്
ഉം ഉം
നീ ജോലിക്ക് പോയായിന്നോ
ജോലിക്കിപ്പോ പോന്നില്ലല്ലോടി നിർത്തിയല്ലോടി ആഹ് ആ നിർത്തിയ ടി ആഹ് അവിടത്തെ അത് കഴിഞ്ഞങ്ങനെ നിർത്തി
ആന്നല്ലെ അറിഞ്ഞില്ല
ഉം നിർത്തിയടി ഇപ്പ രണ്ട മൂന്ന് മാസായിട്ട് പോകുന്നില്ല
ആണല്ലേ ആഹ്
ആഹ് ഇപ്പ വീട്ടി തന്നെ ഇരിപ്പാ
ഉം ഉം
ഉം
പിന്നാഹ്
ഏഹ് പിന്നെതാ ഇവിടെ ഈ കാറ്റും വീശി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ റീൽസ് ഒക്കെ കാണുവോടി
ആഹ് കാണാറൊണ്ട് നല്ല റീലാ കേട്ടോ എന്താ എടക്കടക്ക് ഇടണേടി ഒരു ദിവസം തന്നെ രണ്ട് മൂന്നെണ്ണം ഒ
ആഹ് അങ്ങനെ ഇടണവടി അപ്പഴ നല്ലത് വരുന്നത് പിന്നെ ഒരു മൂട് കിട്ടിയില്ല ഇപ്പൊ കൊറച്ച് ദിവസവായി ഇട്ടിട്ട് ഡെയിലി വീഡിയോ ഇടുമ്പോഴാ നമുക്ക് എന്തെങ്കിലും ഒരു വരുന്നത് നമ്മൾ വല്ലപ്പോഴും കേറി കേറി ഇപ്പൊ ആഹ് രണ്ട് മൂന്ന് റീൽ അടുപ്പിച്ച് നല്ല വ്യൂസ് ആരുന്നടി പക്ഷെ ഇപ്പ രണ്ടു വെട്ടം ഇത് ഇടാതിരുന്ന് എടക്കെടക്ക് ഇട്ടട്ടെ ഒന്നും വരുന്നില്ല വ്യൂസ് കൊറ കൊറഞ് കൊറഞ് വരുന്ന് അപ്പൊ ഞാൻ വഴു എന്തെങ്കിലും ഇടണവെന്ന് ഇന്ന ഇന്നത്തെ ലുക്ക് അത്ര കൊള്ളത്തില്ല അപ്പ ഞവിചാച് നാളെ നാളെ എന്തെങ്കിലും എടുത്ത ഇടാവെന്നൊക്കെ വയ്യാരുന്നെടി അൽ ആഹ് അലർജിയെടി എനിക്ക് അതിന്റെ ഇന്നലെ ആ മ തുമലിന്റെ ഗുളികയും കഴിച്ചു കെടന്ന ആ ഒരു ക്ഷീണം
ആഹ്
ഉം ഭയങ്കര തുമ്മലല്ലേ എനിക്ക് പണ്ടേ ഒള്ളതല്ലേ ഇപ്പഴു അതാ നമുക്ക് മഴക്കോട്ട് വിട്ട് പോണമന്ന് പ്ലാൻ ചെയ്തിട്ട് എത്ര നാളായി പോവാം
അതാടി പോവാൻ പറ്റുന്നില്ലല്ലോ
ഓരോ വീടിയോ കാണുമ്പോ എന്ത് കൊതിയാന്നറിയാവ
ഉം നാളെയൊക്കെ മഴയൊണ്ടെങ്കി നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം ഇപ്പ ഈ പിള്ളാരുണ്ട് സ്കൂളി പോണ്ടാലോ ഉം
ഞാൻ ചെറിയ ഒരു വ്ലോഗ് പോലൊക്ക തൊടങ്ങി ഒരു വീഡിയോ ഇട്ടാരുന്ന് നീ കണ്ടാരുന്നോ
ആഹ് മറ്റേ നിങ്ങള് സ്കൂട്ടറിലൊക്കെ പോയത് അപ്പറത്തെ ചേച്ചിയുവായിട്ട് ആഹ് അത്
ക്കണമെന്ന് ആഗ്രഹോണ്ട് പക്ഷെ എവിടെയും പോന്നില്ലല്ലോ
ഉം ഉം
അതിനു ശേഷം ന്ന അപ്പൊ യൂട്യൂബിലും കൂടെ തുടങ്ങാന്നൊക്കെ ഇങ്ങനെ വിചാ ച്ച് പിന്ന ആഹ് ഹ് പറ്റുന്നില്ല ഉം
പിന്ന കുക്കിംഗ്ന്റെ ഒക്കെ എന്തങ്കിലുവൊക്കെ റെഡിയാക്കുന്നത് ഒക്കെ എടുത്ത് ഇട്ടാ മതിയടി ചുമ്മാതെ എല്ലാരും ക ണ്ടിലെ വീട്ടിലൊക്കെ ചുമ്മാതെ നിന്ന് വെളക്ക് കത്തിക്കുന്ന ഒക്കെല്ലേ എടുത്തെടുത്ത് ഇടുന്ന്
ആഹ് ആ അതിനോക്കെയാ റീച്ചു ഒള്ളത് അതിനൊക്കെയാ റീച്ച് അപ്പ എനിക്കൊരു സ്റ്റാൻഡ് വേണവടി നമ്മള് സ്റ്റാഡും വേണം നല്ലൊരു ഫോ ഇപ്പ ഈ ഫോൺ കൊഴപ്പല്ല അത്യാശം ക്ലാരിറ്റി ഒണ്ട് പിന്ന എന്തോ ഒരു സ്റ്റാൻഡ് മേടിക്കണം അതും മേടിച്ചിട്ട് വെക്കുമ്പോയെ നമുക്ക് അതൊക്കെ ചെയ്യാം വം വിചാരിചെ ഒരെണം മേടിക്കാന്ന് കുറഞ്ഞ പൈസേ ഒള്ള് അയിന് ഇരുന്നൂറോ വല്ലവേ ഒള്ള് ഒരെണ്ണം ബുക്ക്‌ ചെയ ണ്ണം വാങ്ങാന്ന് വിചാരിക്ക ചെയ്ത് തൊടങ്ങാന്ന് ഇങ്ങനെ വിചാരിക്ക്ന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം റീച്ച് കെയറി വരുവ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കി ഫേസ്ബുക്കിലുവൊക്കെ ഒരു പേജ് തൊടങ്ങി പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വലുതായിട്ട് അറിയത്തില്ല
ഉം ഉം
ഓഹ് അതുവൊക്കെ ഒന്ന് പഠിക്കണം ഇരുന്ന് അന്ന് തന്നെ എന്ത് പാട് പെട്ടന്നറിയുവോ മറ്റേത് എഡിറ്റ് ചെയ്ത് ഇട്ടത്
പക്ഷെ അത് കൊള്ളായിരുന്ന് അതേപോലെ നീ ചെയ്താ മതി
അതാ അതേപോലെ ചെ പക്ഷെ എവിടേം പോന്നില്ലല്ലോ എവിടെങ്കിലൊക്കെ പോവുമ്പോ നമുക്ക് അങ്ങന ഒരു വീഡീയോ ഒക്കെ എടുത്തിടാം എപ്പരും പക്ഷെ ആ വീഡിയൊയ്ക്ക് റീച്ച് കുറവായേനേടി വ്യൂസ് കുറവായിരുന്നു മറ്റേ ഞാൻ ചെയ്തിടുന്ന വീഡിക്കൊക്കെ ഒരുവിധം ആൾക്കാര് കണ്ടുകൊണ്ട് വന്നയാരുന്നു പക്ഷെ ആ വീഡിയോയ്ക്ക് കുറവായിരുന്നു അതെനിക്കങ്ങ് ഭയങ്കര വിഷമമായി പോയി അതാണ് എന്നെ പിന്നെ ഒരു
നീയേ അത് ഇടുമ്പഴത്തേ ക്ക് ഒരു ക്യാപ്ഷൻ പോലുള്ള മറ്റേ ഹാഷ്ടാഗ് ഒക്കെ ഇല്ലേ
ആ അന്ന് അതൊക്കെ ഇട്ടട്ടാ ആ വീഡിയോ ഇട്ടത് ആ അതൊക്കെ ഇ ഇട്ടട്ടാ ഇട്ടത് എന്ത്‌ പറ്റിയന്ന് എനിക്ക് അറിയത്തില്ല അത് പക്ഷെ എന്തോ ഒരു എന്തുവാ ട്രൈലോ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അത് ഞെക്കിയിട്ടെങ്കിൽ പിന്നെയും കൂടിയേനെ എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വന്ന് കണ്ടിട്ട് ആണ് ഇനി ഇടുമ്പം ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാൻഡ് ബുക്ക് ചെയ്തിട്ട് ഇനി ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളോ അങ്ങനെ ക്കൊ വീഡിയോ എടുത്തിടാന്ന് ഇങ്ങനെ വിചാ സന്ധ്യയ്ക്ക് നമ്മള് വിളക്ക് കത്തിക്കുന്നതും അതൊക്കെയാണ് ഇപ്പൊ റീച്ച് വരുന്നത് പിന്നെ അതിനുള്ള ലൈറ്റും കാര്യങ്ങളും വേണ് ഇന്നാള് ഞാനൊരു സ്റ്റാൻറ് മേടിച്ചടി അതൊക്കെ കൊള്ളത്തില്ലാരുന്നു റിംഗിലായിട്ട് അത് ഞങ്ങടെ മാമന്റെ മോൾക്ക് കൊടുത് പക്ഷെ അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലത കാരണം വെട്ടം വരും നമ്മക്ക് ഇനി അവ പക്ഷെ അത് കൊടുത്തിട്ടൊന്ന് മേടിക്കാനൊരു മടി
ഉം ഉം
ഉം ആ റിങ്‌ ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെട്ടവും കാര്യങ്ങളും ഒക്കെ
കിട്ടും
ഉം പക്ഷെ അത് ഓർക്കാതെയാ ഞാൻ അവൾക്ക് കൊടുത്തത് ഉം എടുത്തിടണം എന്നിങ്ങനെ വിചാരിക്കുന്നു മഴ പെയ്യുമ്പം എപ്പഴും ഞാൻ വിചാരിക്കും ആ വീഡിയോ എടുക്കുന്നില്ലല്ലോ എടുക്കുന്നില്ലല്ലോ എന്ന്
അതാടി എല്ലാവരും റെയിൻകോട്ടുവിട്ടൊക്കെ പോകുന്നു ഒരേ സ്ഥലത്ത്
പ്പാ ആ വീഡിയോയ്ക്കൊക്കെ ഓരോരുത്തർക്ക് എന്തു മാത്രം റീച്ചാ ഉള്ളത് ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാ എവിടെയെങ്കിലും പോകുന്നില്ലല്ലോ എടുക്കുന്നില്ലല്ലോന്നൊക്കെ അങ്ങനെ നമുക്ക് പോകാവാരുന്നു നാളെയോ വല്ലോം പോകാം നാളെയൊക്കെ നല്ല മഴയാ റെയിൻകോട്ട് ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ
ആ റെയ്ൻകോട്ട് ഇപ്പ എല്ലാർക്കും ആ മറ്റേ കവറ് പോലത്തെ സാധനം ഇരിപ്പോണ്ടല്ലോ അപ്പൊ അത്
കിലോ അങ്ങനെ എവിടേലും പോയാലോ വൈകിട്ട് പിള്ളാരെയൊക്കെ വീട്ടിലൊക്കെ ഏപ്പിച്ചിട്ട് പോകാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ ഏൽപ്പിച്ചാൽ മതി കുഞ്ഞിനെ
നാളെ ഏടി മഴയുണ്ടോന്ന് നോക്കാം നമുക്ക്
കാണുവെടി മഴ കാണും ഇപ്പഴെ ഈ കുഴിയി ട്ടൊക്കെ ആയിട്ട് കിടക്കുവല്ലേ അല്ലേൽ ഒരു തുള്ളിയേലും പെയ്യാതിരിക്കത്തില്ല ഒത്തിരി നാളായില്ലേ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട്
എ
അതാ നാളെ വൈകിട്ട് പോകാരുന്നു ഒരുപാട് നാളായില്ലേ പോയട്ട് ആ
നമുക്ക് അവിടെ പാലത്തിലും ഒക്കെ പോവാം
അതാ പാലത്തിലും ഒക്കെ പോയി എന്താ ബീച്ചിലൊക്കെ പോയി മുളക് ബജിയും അതുവിതുവൊക്കെ കഴിക്കാം ഒരുപാട് നാളായി പോയിട്ട് ഉം പാലത്തിലും ഒക്കെ കേറി കുറെ നേരം നിന്ന് വീഡി
പക്ഷെ നിന്റെ വീടിന്റെ അടുത്ത് ത് നമ്മുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അവള് പക്ഷെ വരുവോന്ന് അറിയത്തില്ല കുഞ്ഞുള്ള ണ്ട്
അതെന്തെങ്കിലും പറഞ്ഞ് വിളിക്കാം കുഞ്ഞ് കാ കുഞ്ഞിനെയും കൊണ്ട് മഴയായത് കൊണ്ട് വരുവോന്ന്
ആ സാറ് വിടത്തില്ലല്ലോ
ആഹ ചോദിച്ചു നോക്കാം എല്ല ഏപ്പിച്ചിട്ട ഒരുക്കുറച്ച് ച്ച നേരം നോക്കാണെന്നൊക്കെ പറഞ്ഞഞ് വരന്ന് പക്ഷെ അവളും കൂടെ ഉണ്ടെങ്കില ഒരു
ആയിരുന്നു അതിലെങ്കി പിന്നെ പോവാനൊന്ന രുഉ ഉ
വീഡിയ എടുക്കൻായാലും നമ്മള് മൂന്നു പേർക്ക് പിന്നെ കൊഴപ്പവില്ല അവള്ളേയും കൂടെ എന്തെങ്കിലുംൊക്കെ പറഞ്ഞ് പിടിക്ക വരുവായിരിക്കും കൊറേ ല്ലേ അ അതുകൊണ്ട്പ്പോ വീട് വാ നമ്മളമ്മ പോയിട്ട് ഏകദേശം ഒത്തിരി നാളായി ഒരു വർഷമായിരുന്നു നമ്മൾ എവിടെയെല്ലും പോയിട്ട് ഒത്തിരി ആഹ ഒരുപാട് നാളായി എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫോട്ടോ ഇട്ടട്ടോ ഓരോരുത്തര ഇട്ടുന്നൊെ കാണുമ്പോൾ കൊതി വരുന്ന്
ഉം
ഉം ആ മഴക്കോട്ട് വിീട്ട് അങ്ങനെ വിട്ടൊക്കെ നടക്കുന്നത് കാണുമ്പോ എവിടെയെങ്കിലും ഒക്കെ പോണോ അപ്പൊ അത എല്ലാ എ അതെ എല്ലാരെയ ഒന്ന് വിളിച്ചവിളിച്ച് പറയാ നമക്ക് പോകാവന്നൊക്കെ
ഉം
ഉം ഇപ്പ വീട്ടിൽ തന്നെ ഇരിപ്പല്ലേ ബോറടിക്കുന്നങ്ങനെ അതോ പോ മഴ യായിആടി മൂന്ന് ഇല്ലേ ല്ലടിമൂന്ന് മാസമായി പോയിട്ട്
ആന്നല്ലേ ആഹ ഇനി വേറെന്തെങ്കിലും നോക്കുന്നോ അപ്പൊ
ഇല്ലടിഇനി ഇപ്പഴങ്ങ ഒന്നും നോക്കുന്നില്ല വീട്ടിൽ തന്നെ ഇരിക്കണം ഉം അങ്ങനാ ഇവിടെങ്ങനെ ഇരിക്കുന്നു
ഉ മീനൊക്കെ കിട്ടി യോന്നിട്ട്
മീനടി എന്തവാ വലിയച്ഛ്ന്റെ വീട്ടിൽന്ന് ചൂള കൊണ്ട വന്ന യിരുന്നു അത് പീരയും പറ്റിച്ച് പിന്നെ എന്താ രസവുംം വെച്ച്
ആ ആ
അവിടെ എന്ത്ാ കറി വെച്ച ചോറ് വെച്ചോ
വച്ചടി രാവിലെ എനിക്ക് ചോറ് കൊണ്ടുപ പോകണമായിരുന്നില്ല അപ്പ ഇന്നലെ ആണെങ്കി ഇവിടെ ചൂര വാങ്ങിയായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഇന്നലെ കറി വെച്ചിട്ട് ബാക്കി ഇന്ന എടുത്തു അങ്ങനെന്നെ പിന്നെ ഉണ്ട് കറിയൊക്കെ ഉണ്ട്
ചോറെല്ലാം വെച്ചിട്ടാല്ലേ രാവിലെ പോയത്
ആ എനിക്ക് ചോറ് കൊണ്ടു പോോണമല്ലോടി അത് മാത്രമല്ല ഇന്നലെ ചേട്ടൻ നയിറ്റായിരുന്നു അപ്പ ചേട്ടൻ രാവിലെ വന്ന ഉച്ചക്ക് ചേട്ടനും കഴിക്കണേല്ലോ എനിക്കും കുഞ്ഞിനും ചോറ് കൊണ്ടും പോണം
ആഹ ആഹ് ആ ആണല്ലെ ഓ ഓ ഓ ഉം ശരി നീ എന്നാ വന്നേല്ലേ ഉള്ളു കെട്ട ടക്കൂകുറച്ചു യേരം ആഹ ശരി ശരി ആഹ ശരി